ഹലോ. ഹലോ.
ഹലോ.
ആഹ കേൾക്കാൻ പറ്റ്ന്ന്ണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ കേൾക്കാൻ പറ്റുന്നുണ്ട്.
ഓ എന്തുവാ വിശേഷം?
നല്ല വിശേഷം എന്താ വിശേഷം?
ഇവിടെയും സുഖം തന്നെ ഇങ്ങനെ പോന്നു. സ്കൂളിലൊക്കെ പറഞ്ഞ യച്ച ആ തിരക്കിലാണ് ഫുഡൊക്കെ ഉണ്ടാക്ക് െണ.
അതെ അതെ കുട്ടികളെ ഒക്കെ ഇപ്പ സ്കൂൾക്ക് പറഞ്ഞയച്ചിട്ടുള്ളു.
ആ ഇന്ന് വെള്ളിയായ്ചായോണ്ടെയ് എന്തേലും സ്പെ ഷല്ലുണ്ടോ?
ചിക്കൻ ഉണ്ട് അവിടെ എന്താ സ്പെഷ്യല്?
ഇവടിൻ ചിക്കൻ തന്നെ.
മ്
ചിക്കനോടാ താല്പര്യം ബീഫിനെകാട്ടിലും.
അതെ ചിക്ക ആ ഇനിക്കും ചിക്കനോടാണ് താല്പര്യം ബീഫും മീനും അത്ര വല്ിയ ഒരു
ചിക്കന് കറി നല്ല നല്ല വെരെറ്റിയൊക്കെ വെക്കുമ്പ ഇനിക്ക് ഭയങ്കര ഇഷ്ടാണ്.
ഇനി നിങ്ങ
റേഞ്ചിനൊരു പ്രശ്നം വരുന്നുണ്ട്.
ആ ആ ശരി.
ഹലോ ഹലോ ആഹ എന്താ അറിയില ഒന്ന് കട്ടായി പോയി. അപ്പൊ എ എങ്ങനെയാണ്? എങ്ങനാ വെക്കാറ്?
ഞാന് നല്ല വെരട്ടിയാണ് വെക്കാറ് എനിക്കതാണ് ഇഷ്ടം. ചിക്കൻ കറി എപ്പഴും നല്ല വെരട്ടി ആ ആ വെള്ള ഒരു പേരിന് കുറച്ച് ഒഴിക്കും അടീപിടിക്കാതക്കാന്. എന്നിട്ട് നല്ല മൂടി വെച്ച് ലോ ഫ്ലെയിമിലാക്കി നലോം വേവിക്കും.
ആണോ എന്തൊക്കെയ എക്സ്ര എന്തെങ്കിലും ആഡ്യ്യാറുണ്ടോ ഈ വേറെ എന്തെങ്കിലും പ്പൊ മസാലകലെ ന്തെങ്കിലും
ഈ നോർമൽ മസാലകളെന്ന്ഒള്ളു പക്ഷെ ഞാൻ നല്ല ഓവർ ടൈമ് കുക്ക് ചെയ്യും അതാണ് അപ്പോൾ ഒരു പ്രത്യേകഒര് സ്ലോ കുക്കിൽ ചെയ്യുമ്പോ ഇല്ല ഇല്ല സ്ലോ കുക്കില് ചെയ്യുമ്പോ ആ മസാലൊക്കെ ത നല്ല സെറ്റായിട്ട് അയ്മല് ഇങ്ങട്ട് പിടിക്കും അപ്പൊ നല്ല രസാണ് ആ ചപ്പാത്തിക്ക് പൊറോട്ടക്ക് ചോറ് ക്കും നല്ല ടേസ്റ്റാണ് ആഹ് ആഹ് ഇങ്ങളെങ്ങനെയാണ് വെക്കാറ്
ഞങ്ങള് ഉള്ളിം തക്കാളിം വാട്ടീട്ട് അയ്ക്ക്ള്ള പൊടി ക്കെട്ടിട്ട് ചിക്കനും ട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആഹ് കുറഞ്ഞ വെള്ളത്തിലെന്നെ ഒന്ന് വേവിച്ചെടുക്കും
ആഹാ പ്രത്യേകം പൊടികളൊന്നും ചേർക്കാറില്ല
ഇല്ല പ്രത്യേകിച്ച് അങ്ങനത്തെ ഞാന് അങ്ങനെ പൊടിക്കൈകളൊന്നും ഇടേലില്ല പിന്നെ ചെലോല് അവന്റെ അവന്റെ ഇഷ്ടത്തിനുള്ള കുടികളൊക്കെ ണ്ടാക്ക പക്ഷെ എനിക്ക് അത അതൊ ഞാനി പിച്ച വെക്കുന്നേ ഉള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള വെപ്പ് വെക്കള്ളൂ
അതെതെ ചിക്കനോട് വേറെ ഐറ്റംസ് ഒക്കെ ണ്ടാക്കാറുണ്ടോ
ആഹ് ചിക്കനെ ചിക്കനാണല്ലോ ഇപ്പ മെയിന് നമ്മള അാമോ അങ്ങനെയൊക്കെ ഉണ്ടാക്കും പിന്നെ പിന്നെ അതുപോലെന്നെ ഇപ്പൊ ഷവർമി ണ്ടാകും ഷവർമക്ക്ള്ളെ സാധനങ്ങളൊക്കെ ണ്ടല്ലോ
ഇപ്പ എല്ലാം വീട്ടിതന്നെ ണ്ടാക്കാലോ ഇപ്പൊ പൊറത്ത് പോണ്ട ആവശ്യല്ലല്ലോ
ഇല്ല്യ ല്ല
ഇല്ലാ ആ നമ്മക്ക് എല്ലാം യൂ ട്യൂബിലും അങ്ങനൊക്കെ വരുന്നോണ്ട് എല്ലാം ഒക്കെ സെർച്ച് ചെയ്തിട്ട്ണ്ടാക്കാ
അതെ അതെ അതെ ഇപ്പ അങ്ങനെയാണ് ഇപ്പ മ്മക്ക് ഒന്നിനും ഒരു പണീല്ല പണ്ട ത്യം പറഞ്ഞാല് പണ്ടത്തെ ആൾക്കാർ ണ്ടാക്ണ ടേസ്റ്റ് ആയിരിക്കും ക്ഷെ അവര് അവിടെം ഇവിടേം ഒന്നും നോക്കാതെക്കാര് ണ്ടാക്കുന്ന നമ്മക്കൊരു യൂട്യൂബണ്ടായാലും നമ്മള് നൂറട്ടം നോക്കും എന്നിട്ടെ ല്ലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാണെങ്കില് ഞമ്മള് യൂട്യൂബ് കണ്ട്
ഉണ്ടാക്കൊള്ളൂ പക്ഷെ യൂട്യൂബ് നോ ക്ണമാതിരി അതേമാതിരി അച്ചടിച്ച് ണ്ടാക്കൂല്യ ആ അതാണ് പിന്നെ അപ്പൊ പിന്നെ ഞമ്മളെ ഇഷ്ടത്തിനുണ്ടാക്കൂ വെറുതേ ഒരു യൂട്യൂബ് നോക്കീന്ന്ള്ള ഒരു പേരു ആയി
ആ ഞാനും അങ്ങൻതന്നെ എനിക്ക് യൂട്യൂബ് നോക്കി കഴിഞ്ഞാല് എനിക്ക് എന്തെങ്കിലൊക്കെ എക്സ്ട്രാ ആഡ് യ്യാൻ തോന്നു അപ്പൊ ഞാനും അപ്പ പിന്നെ ടേസ്റ്റ് മാറും അങ്ങനെയാണ് പിന്നെ പണ്ട്ള്ളോര് ന്നറിഞ്ഞാല് അവരിപ്പോ യൂട്യൂബ് ഒന്നും നോക്കാതെ ആണ് ണ്ടാക്ക്ന്ന് ന്നാലും അവരുട്ത്തെ ഫുഡ് വേറൊരു ടേസ്റ്റ്ണ്ടായിന്ന്
അത് വേറെ പണ്ടത്തോലെ ഫുഡ് നല്ല നല്ല കൈപുണ്യ തന്നേണ് അടിപൊളിആയിട്ടാണ് അവർ കുക്കെയ്യെലും അതാ ബീഫിനായാല് ഒര് പ്രത്യേക ഇപ്പ ആ ബീഫ് മ്മളൊന്ന് വെക്കുമ്പോ ആ ടേസ്റ്റ് ഒന്നും കിട്ടൂല്ല
ടേസ്റ്റ് വരില്ല അതെ ഊലെക്കെ നമുക്കൊക്കെർറഞ്ഞാല് പ്പൊരു ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ അങ്ങനെ പറഞ്ഞാണ്ടല്ലേ മറ്റേ കൈ അളവായിരിക്കും അവക്കൊക്കെള്ളത് ഇപ്പൊകയ്യളവില്ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഇട്ട്ഇട്ക്കുമ്മ്മ്പോ അതിന്റത്പിന്നെ ബീഫോ നല്ലോം കൈയ്യോണ്ടന്നെനല്ലോം കോയച് അങ്ങനെ മസാലപിടിപ്പിക്കലതൊന്ന്ണ്ട് ചട്ടില് മൺചട്ടിയിലൊക്കെ നമ്മൾക്കപ്പൊ കുക്കറെ പ്പം നോക്കീട്ട് നമ്മള്
ഓല് ന്ത്‌ ടാൻ നോക്കിയാലും നമ്മളെങ്ങനെആയാലും എളുപ്പണിയൊക്കെ എന്തെങ്കിലുംക്കെ ചെയ്യ്തിട്ട്
ഉ നമുക്ക് ടൈമഇില്ല
ഹാർഡ് വർക്ക്യ്യാന് തയ്യാറായിരുന്നു ഇപ്പൊഞമ്മള് എളുപ്പംപണിക്ക് തടിക്ക് മസാലകൾകിട്ടുന്നുണ്ടല്ലോ